ഹലോ ആഹ് ആഹ് എന്തൊക്കെയുണ്ട് വർത്താനോ
ആഹ് സുഖാണ് കൊഴപ്പൊന്നു ഇല്ല ചോറിന്നോ
ഇയ ചോറേച്ചീല്ലേ അക്ക ഉണ്ടാക്കിച്ചീണ്
ഏഹ് എന്താ കറി
കറി പിന്നെ മത്തി
ഏഹ് മത്തിയാ. ഇന്ന് സാമ്പാറാ ഉം പുയാപ്ല വന്നില്ലേ.
അത് കൊണ്ടോട്ടിയാണല്ലേ.
ഏനെന്തേ.
അത് പിന്നെ സാധനം വാങ്ങാൻ പോയതാ പീടെക്കെ.
ആഹ് ആഹ് വേറെ എന്താ.
വേറെ എന്തൊക്കെയുണ്ട്.
മീൻ കിട്ടിയോ ഇന്ന്.
ആഹ് ഇന്ന് മത്തി ആഹ് മത്തി ആൻക്കോ. ഏഹ്
ഇന്നിക്ക് പുതിയാപ്പ്ള ഉം ഇന്നലത്തെ മോൻ കഴിക്കണ്ട്. ഇന്ന് വെക്കണല്ലാ വിചാരിച്ചിട്ടാ മുരിങ്ങാന്റെ ഇല ഊര് ഞാന്- അപ്പ ഇങ്ങനെ വിളിച്ച് നോക്കിയതാ ഉം. മോളും മരുമോനും ചോറ് കഴിക്കാൻ വരേണ്ടിന്നേ ജോലി പുറത്തിന്ന് കഴിക്കാ ഇരുന്നാൻ.
ഏഹ് തന്നെ വ വലിയാളോ.
ആഹ് അപ്പൊ അടുത്ത അടുത്ത വീടുക്കും കൊടുത്തു ഞാന്
അല്ല ചെറിയോള് ആര്യ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കാ.
ഏഹ് എന്താ കുട്ടിക്ക്.
ഉം കുട്ടിക്കല്ല മരിയോ മരിയോനിക്ക് ഇന്ന് കാണിക്കേണ്ട ദിവസമല്ലേ.
ഏഹ്
മൂത്ത മരുമോൾക്കേ അപ്പൊ ഇന്ന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയിക്കുന്നു. ഒന്ന് കുട്ടി സ്കൂളിൽ പോയില്ല കരഞ്ഞിട്ട് രാവിലെ
പിന്നെ അയിനിപ്പ അതു ശരിയായി കിട്ട കിട്ടാൻ കുറച്ച് പണിയുണ്ടല്ലേ. അയിനിപ്പോ പൊര ഇട്ട് പൂട്ടണമല്ലോ ഇപ്പോ.
ആഹ് അത് ഇന്നലെ വിളിച്ചെണ്ടായിരുന്നു അന്നെട്ടെ അതിപ്പോ. ഫോണ് ഇഷ്ടല്ല അപ്പൊ.
ഉം
ഉം ഇത് എപ്പഴാ ചോറ് കഴിക്കാ.
ചോറൊക്കെ ഇനിയിപ്പോ രണ്ടരക്ക ആവും.
അത് എന്താ അത്ര വൈകുന്നെ.
പുതിയാപ്ല അപ്പലാ വെരാ പുതിയാപ്ല അപ്പള് വെരാ അറിയ.
ഒപ്പാ കഴിക്ക്യാ
ആഹ് വരുമ്പ വരുമ്പ ഒറ്റക്ക് തിന്നണ്ടാച്ചിട്ട്.
ബെ ആഹ് അത് ശരിയാ ആഹ്. അയിന് ഷുഗറെങ്ങനെണ്ടടി.
യോവ്ടെമളെ അയിന് ഷുഗറിനൊരു കൊറവൂല്ല്യാ
അതെ മരുന്നില്ലേ ഇൻസുലിൻ വെക്കാ മരുന്ന് ഗുളിക കുടിക്കേ.
മെര്ന്ന്ങ്ങനെ കുടിച്ചിണ്ട്.
ഏഹ് ന്റെ ഉപ്പാക്കും നല്ലണ്ട് ഷുഗറ്. ഉം ഇന്റപ്പ ഇൻസുലിൻ വെക്കും രണ്ട് രാവിലിം വെക്കും വൈകീട്ട് വെക്കും.
പിന്നേ ന്നാ അയിന് വേറെ എന്തെങ്കിലും മരുന്ന്.
വേറെ മരുന്ന് കുടിച്ചിട്ട് അയിന് കിഡ്നിക്കും പ്രശ്നണ്ട് അപ്പ അയിന് വേറെ മരുന്നൊന്നും കുടിക്കാൻ പറ്റൂല അയിന്.
ആഹ് അങ്ങനെണ്ട്ലേ
ആഹ് അപ്പൊ പിന്നെ വേറൊരു മരുന്നും പറ്റില്ല.
ഏഹ്.
ഈ ഇൻസുലിൻ തന്നെ ആദ്യം ഗുളികേര്ന്നു ഇപ്പൊ ഗുളിക ഡോക്ടർ മാറ്റി കൊടുത്തിട്ട്പ്പൊ അതാക്കി ഉം പിന്നെ ഇൻസുലൻ വെക്കാൻ സൂചിവെക്കാൻ പർഞ്ഞ്ക്കാപ്പൊ ഉം
ശരി ഏതാലുപ്പോ ബാടച്ചോൻ കാക്കട്ടൊന്നുല്ല്യാതെ
ആഹ് അതന്നെ അതന്നെ ഉം എളാമാക്ക് കൊഴ്പ്പല്ല്യാ അത് നോ ക്ക്ണ്ട് അങ്ങനെ കൊഴ്പ്പല്ല്യാ ആഹ് ഉം മോൻവിളിച്ച അന്റെ
അത്‌ അന്തിക്കാവിളിച്ചല്
അതെ ന്റെ മോൻ രാവിലെ വിളിക്കും രാത്രി ഒന്ന് വിളിക്കും
ഏഹ്
ഉം അത് കുട്ടി രണ്ടെട്ടം രാത്രി വിളിക്കും ചെൽപ്പോ ഉച്ചക്ക് നേരണ്ടെങ്കില് ഒന്ന് വിളിക്കും എടക്ക് എന്തെങ്കിലൊക്കെ ആവശ്യണ്ടെങ്കില്ങ്ങനെ ഒരോകാര്യ ങ്ങളൊക്കെ പറയാനായിറ്റ് അപ്പൊ മെസ്സേജ് അയക്കും ഞ്ഞിപ്പോ നാളെ പോയിട്ട് മരോളേ പോയി കൂട്ടിക്കൊണ്ടരണം മറ്റന്നാ ഡോക്ടറെ കാണിക്കണം ഡേറ്റ്ന്നായിട്ട് സെപ്റ്റംബർലല്ലേ ഇപ്പൊ എട്ട് തുടങ്ങണല്ലേള്ളൂ ഉം ഞ്ഞും സമയണ്ട്
അടുത്തമാസല്ലലേ അപ്പം
ഉം അടുത്ത മാസൊന്നല്ല അതിന്റെപിറ്റത്തെ മാസുഅല്ല അതിന്റെ പിറ്റത്തെ മാസം സെപ്റ്റംബറിലാ വരാ
അടുത്ത മാസാറിഞ്ഞേട്ട്
ഇല്ല അടുത്ത മാസം എട്ട് തുടങ്ങുള്ളൂ ഈ അഞ്ഞ് ഞ്ഞിപ്പോ ഇന്ന് മുപ്പാന്തിയല്ലേ എന്ന് പറഞ്ഞ് അഞ്ചാംതി യതി വന്നാല് എട്ട് തുടങ്ങും ഉം. പിന്നേ ഒരു മാസം പിന്നെ ആദ്യത്തല്ലേ ഒന്നും പറയാൻ പറ്റില്ല ഉം വേറെന്താ കുളികഴിഞ്ഞീലെ
അന്നെ, ചെപ്പൊ അങ്ങോട്ടന്നും പോവൂലായ്. ഉം, കുളി കഴ കുളി കഴിഞ്ഞ
ഞാൻ കുളിച്ചിട്ടില്ല അപ്പൊ ഞാൻ മുരിങ്ങന്റല ഊരായിരുന്ന് ഏഹ്
ഏഹ് ഇഞ്ഞിപ്പോ ഉണ്ടാക്കണ്ട് അല്ലേ
ഞാപ്പോ അത് വേഗാവും
ഏഹ്
ചെൽപ്പോണ്ടാക്കും അല്ലെങ്കി ഫ്രിഡ്ജ്ക്കാണ്ട് വെക്കും ഞാന് വെച്ചിട്ട് ഇഞ്ഞിപ്പോ ഉപ്പേരി ഒക്കെ ചക്കപ്പേരി ഒക്കെ ഇരിക്കുണ്ട്
ഏഹ് ഓട്ന്നാചക്കാ
അ മിന്നാന്ന് കു പേരക്കുട്ടിയെ മരോളോ പിന്താണ് ഉം അവിടെ മരോന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു അപ്പൊ അവ്ടെ ത്തെമ്മ ചക്കപ്പേരി വെച്ചിട്ട് കുട്ടി മാൾ ഇൻ്റെ മകൾക്ക് കൊടുത്തയ്ച്ചിക്ക ഓൾക്ക് നല്ല
ഉം ഏഹ്
അപ്പൊ അതണ്ട് കൊടുത്തയച്ചിട്ട് അപ്പൊ ഞാൻ ഇന്നലെ കൊറച്ച് ചൂടാക്കി തിന്ന് നല്ല രസണ്ട് ഒരു ഇളമാ ഇല്ല ഉള്ളി മുളക് കുത്തിട്ട്ക്ക ഒരു ഒരു മധുര ഉണ്ട് ചെറിയ മധുരണ്ട് ഉപ്പേരി പോലെ
ഏ അങ്ങനെ ഞാൻ തേങ്ങട്ട് വെക്കലാ
അല്ലാണ്ടെ തേങ്ങ ഇടൊന്നുല്ല
ഉം
തേങ്ങ ഇടുല്ല
ഏഹ്
തേങ്ങയും ഉള്ളിം ജീരകട്ട് അര്ച്ചാ നല്ല ടേസ്റ്റാ
ആഹ് അത് നല്ല രസാണ് കൂട്ടാന്
ആഹ് അത് വേവിച്ചിട്ട് ഇത അങ്ങനല്ല അത് വെറുതെ ആഹ് ഇത് ചക്ക കുരു ഇല്ലതില് വെറും ചക്കട ചൊള മാത്രേ ഉള്ളൂ അതങ്‌ട്ട് വേവിച്ചിട്ട് തൈൽ ലേശം മഞ്ഞപ്പെട്ട് വേിച്ചിട്ട് തൈക്ക് ഉള്ളിയും ചെറിയുള്ളിയും ചീനമുളകും കൊത്തിട്ട്ക്ക തോനട്ട്ട്ട് വെൾചെണ്ണ ഒഴിച്ചി തൂ താ തൂമിച്ചിക്കായ്നു അപ്പൊ രസണ്ട് ചെറിയൊരു പുളിള്ള കാര്യം രസണ്ട്
ആ തേങ്ങട്ടാലേ അയ്നാട്ടിൽ രസാ ചക്ക കൂട്ടാന്
തേങ്ങയും ഉള്ളിയും ജീരക ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ട് എ എന്താ പ്പോ അവിയല് പോലെ അങ്ങനെയല്ലേ ഈ പർഞ്ഞ
ആഹ്
ആ അവിയല് പറച്ചാ ടേസ്റ്റാ ആ മുരിങ്ങടയിൽ തേങ്ങട്ടാലും ടേസ്റ്റ് ആണ്
ആഹ് മുര്ങ്ങൻ്റെലേൽ രസാ തേങ്ങട്ടാ ല്ല് ഞാൻ തേങ്ങട്ടാവെക്കല്
അതുപോലെ മക്ക മക്കള് പറയാ തേങ്ങ ട്ടാ തേങ്ങ കടിച്ചിണ്ട് മുണ്ടാതിര്ന്നാമതി പറിം
ഏഹ് ഇവടെ മത്തൻ്റെല ഇന്ന് ഉപ്പേരി വെച്ച്ക്ക
മത്തന്റെലേ അത് ടേസ്റ്റ്ണ്ടാവും
ആ അരിഞ്ഞാണ്ട് ചെറുതാക്കി അരിഞ്ഞാണ്ട് തേങ്ങ ഒതുക്കിട്ട്ണ്
ഏ
തേങ്ങ ഒതുക്കിട്ട് അറിയ
ആ തേങ്ങയുടെ കൂടെ വേറെ എന്തട്ട്
ചിരാമുളകൂട്ട്
ചീരമുളക
ഉം
ചീനമുളക് അവിടെണ്ടോ അൻ്റോടെ
ആ വടെണ്ട്
അതെ ഞാൻ വരുമ്പോ കൊർച്ചീക്ക് തരണട്ടൊ ഞാൻ വര്ണ്ട് അൻ്റോട്ക്ക്
ഇജ് കൊറായാല്ലോ വര്ന്
ഒരു ദിവസം ഞാനും എൻ്റെ മോ എൻ്റെ മോ മരോൻ പോട്ടെ മോളും കൂടട്ട് വരണ്ട് ഞാന് അത് ഉം എന്റെ മോളോട് ഞാൻ പർഞ്ഞമുക്ക് പോവ താത്താർക്ക് പോണ്ടായിഞ്ഞ പയിക്കോട്ടെ പോവാ പറഞ്ഞോട് നമുക്ക് ഞായറാഴ്ച പോവാ രാവിലെ നേരത്തെ പോയി ട്ട് വൈകിട്ട് പോരാർഞ്ഞ് അപ്പ ഞങ്ങൾ വരുമ്പോ വിളിക്കണ്ട് ഒന്നും വിളിക്കൊന്നുംല്ല ഒന്നും ഉണ്ടാക്കൊന്നും വേണ്ട
ഇജ്
ഉം ന്നട്ട് ഇജ്ങ്ങട്ടും വായട്ടാ ഏഹ്
ഉൾച്
ആഹ് വെൽക്കംല്ലർ ഞാനൻവിടെ എത്തിട്ട് വിളിക്കണ്ട ആഹ് സ്ഥലംവി എത്തുമ്പോ ഞാ വിളിക്കും അഹ് എവിടക്ക എന്റെറർ അനെ എന്റെറെക്ക് പര്യാച്ച വിളിക്കും
ഉം കൊണ്ടോട്ടി
അത്വരെ അറിയ എന്റെ സ്ഥലത്തിന്റെ അതുവരെ അറിയ
അറിയോ
ആഹ് അതുവരൊക്കെ അറിയാ ആഹ് സ്ഥലത്തിന്റെ പേരൊക്കൊക്കെ അറിയാ
ജ്ജ് എപ്പോഴാ വരയ അന് കെ എസ് ആർ ടി സീയിലാണ് പോരുണ്ട് ബസ്സിന് വൈസാണ്ടല്ലോപ്പോ
ആഹ് അത് പറ്റൂ അതൊക്കെെ മല്ല തിര ക്കയതൊക്കെ പോ
ഈ എപ്പ തിരക്കോക്കെ നിക്കിയ ഉം ഉണ്ടാവൂല
ഞായറഴ്ച ബസ് ഉണ്ടാവോ അയ്ന
ഞായറാഴ്ച ഉണ്ട എന്താ ലീവ്ണ്ട്
ഞാൻ അറീല്ല ചോയ്ക്കാ
ഏഹ്
ആഹ് ഇനിമകൾ എന്റെ മകൾ പറഞ്ഞു അപ്പഞ്ഞിങ്ങള് ഞാറാഴ്ച വരണ്ട് മോള് എന്റെ മരോൾ പ്രസിവിക്ക് എന്റെ മോൻ വര്ണീന്റെ മുന്നേ വരണ്ട് ഞാൻ
ഏഹ് മോൻവരുന്നീൻ മോനപ്പന്നാ വരുന്നേ
മോന് ഇനി രണ്ട്മാസണ്ട് അയിന്റെ ഉള്ളിലൊരീസം വരണ്ട് നമ്മക്ക്ന്നിട്ട്പൊറ ബീച്ചിലൊക്കെ പോണംന്നിട്ട് ബീച്ചിലൊക്കെ പോണം പറയാ ഇജ് പോയ പോയോകുട്ട്യേ
ഏഹ് ഏഹ്
ആഹ് ബീച്ചിലൊക്കെ പോണമ്മ്ക്ക് അവടെന്നട്ട് അടുത്ത പാർക്കൊക്കെ ഉണ്ടാ അന്റെഅടുത്ത്പ് പാർക്കൊക്കെണ്ടാക്കിയാ
ഇല്ല്യ
അതെ അത് എന്തേയ് ആഹ്
ബീച്ചിക്ക് ആഹ്
അഹ് എന്തനിക്കണ പറഞ്ഞു
പാർക്കുണ്ട്
അതെ അവിടെ പോയാതി ബീച്ച് ആഹ് പറയ് കേക്കാല്ലേ കേക്കാല്ലാ
കേൾക്കാണ്ട്
ആഹ് ആഹ് അഹ് അന്റെന്താ ഇടക്ക് കട്ടആവണ് കേക്കണല്ലല്ലോ
ഏഹ്
അന്റെ ചെവിതട്ട്ണ് ണ്ടാ
ഇല്ലാ
പിന്നെന്താ ആഹ് ഇടക്ക് ക കട്ടാവൺണ്ട്
അത് ഞാനണ്ട് പോയിന്ന് അടുക്കളേക്ക്
ആഹ് വേറെന്താണ്
ആഹ് വേറേർക്കാ നല്ലർത്താനം ഇജിപ്പന്നാവരങ്ങട്ട് ആഹ്
ഞൻ വരുമ്പോ വിളിക്കണ്ടിട്ടാ ഞാൻ വരുമ്പോ വിളിക്കണ്ട് വരണ്ട്ന്റെ മോൻ മോൻ മാരൊ പോയിട്ട് ങ്ങങ്ങള് വരണ്ട് മോളോട് ഞാപറഞ പ്പോ പോവാറഞ്ഞീട്ടണ്ട്
ആഹ് മരോ അടുത്ത മാസം പോവും
ആഹ്
ആഹ് നല്ല മഴണ്ട അവിടെ മഴണ്ടാ
ഇപടെ ഇപ്പ ചോർന്ന്ണ് ഇപ്പൊന്ന് വെയിലറക്കുണ്ട്
അതെയ് ആഹ് ഇന്ന ആയിക്കോട്ടെട്ടൊ ന്നാ ശെരി ഞാ വിളിക്കണ്ടിനി
ആഹ് ആഹ് അയ്ക്കോട്ടെ